ഹലോ.
ആഹ് എവിടേർന്ന്
താ വ്ടെ വീട്ടിൽ ജോലിയിലേർന്ന്
ആഹ് പണികളൊക്കെ കഴിഞ്ഞാ
ആഹ് കഴിഞ്ഞു ഇയാൾത് കഴിഞ്ഞോ?
ആഹ് ഇനി ഇപ്പ തുടക്കാണ്ട് ബാക്കിയുള്ള അതൊങ്ങെ കഴിഞ്ഞു
ഉം എവിടെ എയ്ര്ന് സുഖല്ലേ അനക്ക്
ആഹ് സുഖം ആണ് കുഴപ്പമില്ല അങ്ങനെ പോണൂ.
ഉം കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവ്ലേ
ഉം കുട്ടികള് രാവിലെ എട്ടരാവുമ്പോ പോവും അവിടൊക്കെ എങ്ങനെ
ഇവിടെം തന്നെ ഉം എട്ട് ഒരാൾ രാവിലെ ഏഴേകാലിന് പോവും ഒരാള് എട്ട് മണിക്ക് പോവും ഒരാൾ ഒമ്പത് മണിക്ക് പോവും അങ്ങനൊക്കെ കൂടി പോയിക്കണ്
ആഹ് ആഹ്
ഉം എന്നിട്ട് മീനൊക്കെ കിട്ടിയാ
ആഹ് മീൻ കിട്ടി മീൻ കറി വച്ച് ഓമക്കായ ഉണ്ടായിര്ന്ന് അപ്പൊ ഉപേരി ഉണ്ടാക്കി മീൻ പൊരിച്ച് ഇപ്പോ തിരുമ്പന തൊടക്കാണ്ട്
ആ ഞാൻ പിന്നെ വേഗം പണിയൊക്കെ കഴിച്ച് ഫ്രീ ആയിരിക്കും
ആ ആരൊക്കെയാള്ളത് വീട്ടില്
വീട്ടില് ഇവിടെ ഉമ്മുണ്ട് കുട്ടികള് മൂന്ന് കുട്ടികളുണ്ട്
ആഹ് ആ മൂന്നാ മൂന്നാള് സ്കൂൾകോയ
ആഹ വിളിക്ക്ണ് വിളിക്ക്ണ് ഉം
എത്രേല്ല പഠിക്കണ മൂന്നാളും
മൂന്നാള് ഒരാള് പ്ലസ് ടു ഒരാള് പിന്നെ പത്തില്
ആ എസ് എൽ സിയാണല്ല ഇപ്രാവശ്യം ല്ലേ
ആഹ് ഒരാള ഒന്നില് എന്ത്
ആസയാണല്ലല്ലേ
ആഹ് പിന്ന എന്നട്ട് എന്തൊക്കെയുണ്ട് മ മാകും പാകും ഒക്കെ സുഖല്ലേ
ഉപ്പല്ലേ ഉമ്മാ ഉള്ളൂ ഉമ്മാ കൊഴപ്പന്നീല
ആഹ് ആഹ് ആഹ് ആഹ് ആ ഇവിടെതാ ഉമ്മന്ന ണ്ട് ഉമ്മാക്ക് ഒപ്പൊന്നുല്ല
ആഹ് ആഹ്
ഉം
വീട്ടിലാരൊക്കെ ഉണ്ടെ അവിടെ അവിടെ സമ്മില്
സ്വന്തം വീട്ടില് രണ്ടാംഗ്ളാരുണ്ട് ഒരു ജ്യേഷ്ഠത്തി ഉണ്ട് ഉം അവരൊക്കെ അവിടെണ്ട് വീട്ടില് ഇപ്പൊന്നുമല്ല അമ്മിപ്പൊക്കെ ഉണ്ട് എല്ലാരും ആപ്പ ഇരിക്കണ് വീട്ടക്കൊന്ന് പോണച്ചിട്ടാണ്
കൊണ്ട
ഇന്ന് പോവൂല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോണം പത ആ്ഹ് മദ്രസുണ്ട് പെരുന്നാക്ക് പോയി പോതാണ് അപ്പന്ന ഈ ശനീന ഞായറും പോണംന്ന് വിചാരിക്കണ്ട്
ആഹ് ആഹ് ആഹ് അപ്പൊ ഒരു മാസയല്ലേ അല്ലേ
ആഹ് ഒരു മാസായില്ലേ പെരുന്നാൾ കഴിഞ്ഞിട്ട്
ആഹ്
ഉം ഉം
എന്റെ ഉമ്മല്ല ഉമ്മ മരിച്ച് എട്ട് മാസയിട്ടോള
ഉം ഏഹ്
അപ്പ അന്റെ പോയി എന്നിട്ട് ഫൈനഞ്ച്സ ആട്ടുള്ളോ
ഏഹ് ഉമാക്ക് എന്തരുന് അസുഖം
ഉമാക്കെനെ കാലുമമ്മ നീര് അങ്ങനെ നീര് കണ്ടിട്ട് പിന്നെ ഇങ്ങനെ രക്തവാാതഈക്കാരം വിചാരിച്ചു
ഉം ഉം
പിന്നെ അങ്ങനെ ലാസ്റ്റ ആണ് അറിഞ്ഞിയത് ഇങ്ങനെ കിഡ്നിയുടെ എന്തോ എന്താണ് പമ്പിങ് ഒക്കെ കുറവേല്ല
ഉം ഉം ഉം ഉം
അങ്ങനെ കെടന്നിട്ടൊന്നുല്ല നടക്കൊക്കെ ചെയ്തിരുന്നു
ആഹ് പ്രായൊക്കള്ളാള
ആഹ് അറുപത്തി മണിക്കൂമ്പോ അറുപത്തെട്ട്
ആഹ് അത്രൊക്കെണ്ട്ലേ ഉം എവിടെ വീടൊടെ
വീട് കുറ്റിപ്പുറം
ആഹ് ഞാന് ഇവിടെ ഉം ഞാനും പാണ്ഡികശാല
ആഹ് പാണ്ടികശാലേണ്ല്ലേ
അടുത്തെക്കും
ആഹ്
ഉം അപ്പൊ നിങ്ങളെ വീടെവ്ടേണ് സ്വന്തം വീടോടേ
പൊറത്തൂര്
ആഹ് അത് കൊറച്ച് ദൂരണ്ട്ല്ലേ
ആഹ് പൊറത്തൂര് ആഹ് വല്യ എന്നാലും കൊപ്പല്ല
തിരൂരിന്ന് പിന്നിം വേറെ പോണ്ടിരല്ലേ
ആഹ് തിരൂർന്നല്ല ആലത്തൂർ വഴി
ആഹ് അങ്ങനെ പോവാലല്ലേ
ആഹ് ആലത്തൂര് വഴി പോയിട്ട് അവിടുന്ന് പൊറത്തൂര് ബസ്സ് കയറിയാല് അവിടെ ഇറങ്ങ
ആഹ് ആഹ്
ഉം ബസ് ആഹ് ബസിന് പോവാണെങ്കി മൂന്നെണം കേറണം
ഓഹ്
ഞാനധികും ബസ്സിനന്നെ പോക്ക്
ഉം ബസ്സിനാവുമ്പോ പിന്നെ നമ്മുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പോവും വരും ചെയ്യാൻ
ഉം ഇത് മൊതലാവൂല വണ്ടി ക്കെ വിളിച്ചിട്ട്
വണ്ടി വിളിച്ചാലേ നമ്മുക്ക് നടക്കൂല ആഹ് നല്ല പയ്സാണ്
സ്വന്തം വണ്ടിള്ളോരാണെങ്കിൽ കൊഴപ്പൊന്നുമില്ല
അഹ് അയ്നിപ്പൊ ഡ്രൈവിംഗൊക്കെ നിച്ചംമാണം
അതെ അതെ ഒരു സ്കൂട്ടിയൊക്കെ സ്കൂട്ടിമ്മെ എത്രാളാ പോവ അധികൊന്നും പോകൂലല്ലോ
നിങ്ങളെ മൂത്ത എന്തുകുട്ടികളാണ് ങ്ങള്
ന്റെ മൂത്തെ പേങ്കുട്ട്യാണ്
ആഹ്
ഉം
രണ്ടാമത്തെ
രണ്ടാമത്തെ പത്താ ക്ലാസ്സില് മൂന്നാമത്തത് ഓ രണ്ടാക്ലാസ്സില്
ആഹ് ആഹ്
ഉം അന്റതോ
ഇന്റെ മൂത്തെ ഒമ്പയില് പിന്നെ രണ്ടാമത്തത് ആറ്ല് ചെറുത് ചെറുത് രണ്ടില് മൂത്തെ കുറ്റിപ്പുറം സ്കൂൾല്
ഏഹ്
ങ്ങളെ ങ്ങളെ കുറ്റിപൊർത്തി കുറ്റിപൊർത്താ
വളാഞ്ചേരി സ്കൂൾലാണ് വരാ
ഹേ ഹ് വളാഞ്ചേരി സ്കൂൾലാവുലേ വളാഞ്ചേരി ഹൈ സ്കൂൾല
ആ വളാഞ്ചേരിയിലാണ് എം എസ് റ്റിലാണ് ചെക്കൻ പെണ്ണ് വളാഞ്ചേരി ഹൈസ്കൂ സ്കൂളിലാണ് പഠിച്ചത് പിന്നെ ഉം
ഇതിൽണ്ടാവൂലേ
ആഹ്
ഹും
പിന്നെ എന്താണ് മോന് പിന്നെ ഇവിടെ കാർ പ്പെ ആഹ് പ്ലസ് റ്റു ഓളപ്പ പ്ലസ് റ്റു കഴിഞ്ഞി ഇപ്രാവശ്യം
ഉം
ഓള്പ്പ ത് ട്ത്‌ക്ക്ണ് എന്താ ച്ചിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംങ് എടുത്ത്ണ്
ഏ എവിടെ കാവ് പൊർത്താ
അല്ല ഇവിടെ വളാഞ്ചേരി ന്നെ പ്രൊഫോക്ക് കോളേജ്
ആഹ് അതന്നെ വളാഞ്ചേരി ആ കാവും പോർത്ക് പോണോട്ത്ത്. എത്താൻ നേരത്ത്
ദ ദ ദ തെ
ആഹ് ഇന്റെ താത്താടെ മോളുണ്ടാടെ
ഏ മൂന്നെണ്ണം അവിടെ മൂന്ന് കോഴ്സ് ണ്ട്
ഉം ഓള് എപ്പളാണ് രാവിലെണ്
രാവിലെ രാവിലെ എന്താ അന്റെ പാ ഇത്താത്താന്റെ കുട്ടിടെ പേര്
ഫസ്നാന്നാണ്
ഫസ്ന ലേ ഇവള് ദിൽഷേണ്
ഉം എന്താ പേര് ആഹ ആ ഓ
ഉം
രണ്ട് മൂന്ന് മാസ രണ്ട് മാസൊക്കെ ആയിട്ട്ണ്ടോ
ഇവളിപ്പൊ ഒരു മാസം
ആഹ് ഉം
റിസൽറ്റർഞ്ഞേന്റെ ഷ കേറിയേ
ആഹ് ഓള് ഫസ്നാ വപ്പടപ്പടി ആഹ്
ഏഹ്
ഉം
ഏ ഹ്
വേറെന്തൊക്കെ കുളിയൊക്കെ കഴിഞ്ഞാ
ആ കുളിയൊക്കെ കഴിഞ്ഞ് ഉം ഉം
ഉം നേരത്തെ കുളിയൊക്കെ കയിയും ലേ
ആഹ് നേര്ത്തെ കഴിയും
ഉം
പണ്യോക്കെ കഴിച്ച്ച് അമ്മക്ക് ഫ്രീ ആയി ഇരിക്കാലോ
തെന്നെ
ഉം
ഉം കറിവെച്ചു
ഏ
കറി എന്ത് വെച്ച്
വേറെ എന്താ ഇങ്ങനെ പോണ് സുഖാണ് എന്റെ പിന്നെ
മാപ്പിള എവിടെയാണ്
എന്റെ മാപ്പിള സൗദിലാണ് എന്റെ മാപ്പിള
ഇവിടെ തന്നെയാണ് വയറിങ്ങിന്റെ പണി
എന്താ ജോലി
വയറിങ്ങിന്റെ പണി
ഏ ആ ആ വയറിങ്ങിന്റെ പണിയ അല്ലേ
ആഹ് ആഹ്
ഉം പിന്നെ ഏ
വേറെന്തൊക്കെ
മീനെന്താ കിട്ടി
മീൻ വത്തല് വത്തലന്നെ കറി വെച്ചും പൊരിക്കയും ചെയ്ത് പിന്നെ ഓമക്കായ ഇണ്ടായിരുന്നു
ഇവിട തന്നെ ഇവിടേ വത്തളന്നെ കിട്ടിയെഹ്
ആഹ് പ്പ വത്തൾണ്ട സീസണാലെ
ഏഹ്
വത്തൾട സീസണാ തോന്നണ്ടില്ലേ
ആടോ
ഉം രണ്ടൂസം മുന്ന അയിലേര്ന്ന് മിനിഞ്ഞാന്നയിലേയിര്ന്ന്
ആഹ് ആഹ് ആഹ് വത്തൾ മടുത്ത്
ഒന്നന്നെ ഒപ്പാവുമ്പോ ഒരസുല്ല്യ എടക്കെടക്ക് മാറി മാറി
ആഹ് ആഹ് ആഹ്
ഉം
പിന്ന ഇനിയിപ്പ കുട്ടികള് വേര്ണ വരാ ഫ്രീ ആയില്ല
ഇല്ല്യ തൊടക്കലും കുളീം കയിഞ്ഞിട്ടില്ല തിരുമ്പലേ കയിഞ്ഞിട്ടുള്ളു അടുക്കള പണീം തിരുമ്പലും കെയിഞ്ഞിട്ടുള്ളു
മക്കള് പോയ കൊറച്ചേരം ഫോണുമ്മ ഇരിക്കും
ആഹ് അതെന്നേ ഞാനിനിപ്പ ഏതാലും തുടക്കാനല്ലേ ഉള്ളൂ പിന്ന പണിയില്ലല്ലോ വിചാരിച്ചങ്ങന
ആഹ്
അപ്പൊ ഒന്ന് ഫോണെടുത്തോക്ക അതൊന്ന് ഫോ അപ്പൊന്ന് ഫോണെടുത്ത് വെക്കാ ഇവിട പണില്ല്യ തൊടക്കാ പിന്നമ്മളെളുപ്പം കയ്യും വല്ല്യ ചളിയൊന്നും ഉണ്ടാവുല്ലല്ലോ എന്നും തൊ ക്കല്ലേ
അതെ അതെ
ഞായെന്നും തൊടക്കും ഇക്ക് എന്നും തൊടച്ചില്ലെങ്കി ഒരു സമാധാനുണ്ടാവില്ല
ആഹ് ഞാനും എന്നും തൊട്ക്കും ഇബട പിന്ന തൊട്ച്ചില്ലെങ്കില് ആകെ മക്കള് എരപ്പാക്കൂ
ആഹ് ഇവടാദ്യം അങ്ങനെര്ന്ന് പക്ഷെ ഇപ്രാവശ്യം പിന്നെ വേനല്ല് മുറ്റത്ത് മെറ്റിലിട്ടേക്ക ചെളി കൊറേ കൊററവുണ്ട്
ആഹ്
മുറ്റം നേരാക്കിയ തന്നെ നമുക്ക്
ആഹ് അകത്ത് ചാളി ഉണ്ടാവുല അതെയതെ
ഉം നമുക്ക് പണിക്കും കൊറേ ആക്കാണ്
അതന്നെ അതന്നെ അതന്നെ അപ്പം അങ്ങനൊക്കെണ്
ഉം
പിന്നെ രാവിലെ
നിങ്ങളെങ്ങനെ ഇവിടന്ന് ഡ്രസ്സൊക്കെ എടുക്ക പെരുന്നാ ഇബടെ പെരുന്നാ ആഹ് ഓല് രാവിലെ പോയി
ഉം
എന്താ അവിടെ ഒര് ഒര്
ഓല് ഏ കാക്കവിടെ ഇതാണ് എന്താണ് കടേലാണ്
ആഹ് ആഹ് എന്തിന്റ കടേണ്?
സൂപ്പർ മാർക്കറ്റ്
ഇബടെ ഇവർക്ക് വയറിങ്ങിന്റ പണിയാണ്
ആഹ് ഉം ഉം
രാവിലെ പോവും ഏ എട്ട് മണി എട്ടേകാലരാവുമ്പോ പോവും. പിന്നെ വരുമ്പക്ക് മഗ്‌രിബാങ്കോടുക്കും എടക്ക് ഉച്ചക്ക് ചോറിന്നാൻ വരും
ആഹ് അയ്ശെരി ഇപ്പം മഴയിംല്ലേ നല്ല മഴയും തണുപ്പും
ആഹ് എന്താണ്? ഇന്ന് കൊറച്ച് വെയില് കാണാണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പൊതപ്പും വിരിപ്പൊക്കെ തിരുമ്പിയിട്ട്.
ആഹ് ഞാൻ ആ മഴ തുടങ്ങണേന്റെ രണ്ടീസം മുന്നേ ഇപ്പട്ത്ത് അയിന്റെ അയിന്റെ പി റ്റേന്ന് മുതല് ഭയങ്കര മഴയായി.
ആഹ് പിന്നെ ഇതിലിട്ടിട്ടൊന്നും കറ കൊണ്ട് പിന്നെ ഒന്ന് കാറ്റു കൊണ്ടാ മതി. നല്ല
ഉം ഇന്ന് എന്താ വേറെ
ഉം എന്നായിക്കോട്ടെന്നാ ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടോ
ആഹ് ആയിക്കോട്ടെ.